സുഖമായിട്ടിരിക്കുന്നു അവിടെയോ?
ഇവിടെ സുഖായിട്ട് പോകുന്നു ഭക്ഷണം എല്ലാം കഴിച്ചോ?
ഉ ഇല്ല സമയവുന്നല്ലേ ഉള്ളൂ രാവിലത്തെ കഴിഞ്ഞല്ലേ ഉള്ളൂ കഴിച്ചോ?
നേരം വൈകിട്ടാണ് കൈിക്കപ്പോ?
ഉം ഇന്ന് ഇന്ന് ഭയങ്കര മടിയായിട്ട് ഇവിടെ കണ-
ആ ആണോ ആഹ അപ്പൊ നേരെ വൈകിട്ട്- ട്ടാവും ഉണ്ടാക്കിയത് അപ്പൊ നേരെ വൈകിട്ട് കഴ കഴിച്ചിട്ടുണ്ടാവൂല്ലേ? നമ്മൾ ഒറ്റക്കാവുമ്പോൾ അങ്ങനെന്ന് ഏ ഭയങ്കര മടിയായിരിക്കും ഭക്ഷണെല്ലാം ണ്ടാക്കാനൊക്കെ, കൊ ഏ
ആ ഞാന് ചേട്ടൻ കഴിയ്ക്കാനില്ലായിരുന്നു. അപ്പ പിന്നെ,
ആ അപ്പൊ പിന്നെ ആഹ് ആ ഞമ്മള് സൊന്താവുമ്പോന്നെമ്മ ഇഷ്ടള്ള എന്തെങ്കിലൊക്കാണ്ട് ഇണ്ടാക്കാൻ മടിയായോണ്ട് കൊർച്ച് നേരംപാടികട്ന്നൊറങ്ങാലോ, എന്നാല് അല്ലെങ്കി വേറെന്തെലും പണി നടത്താലോ എന്തൊരു ഒ ചിന്തേല് മ്മളങ്ങട്ട്
അമ്മുക്ക്
ആഹ് മെനക്കടണന്ന്, അതാണ് നമ്മക്കൊരാൾക്ക് വേണ്ടിട്ട് അ നമ്മളങ്ങനെ മെനക്കെടൂലല്ലോ? ആരെങ്കിലൊക്കെ ഇണ്ടാവാണെങ്കിൽ മെനക്കെട്ന്നതിന് കാര്യണ്ട് വിചാരിച്ചിക്കാ. അങ്ങനെ വിചാരിച്ചിട്ട് നിക് ക്കു. പിന്നെ അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം റെഡി ആയിക്കഴിഞ്ഞോ?
ഇല്ല ഉച്ചക്ക്ത്തെ ആഹാരം ഇന്നിനി ഒന്നും ആയില് ല്ല. കറിയൊക്കെ ഇരിപ്പുണ്ട്. ആഹ് ഇന്ന് കഴിഞ്ഞിട്ടൊരു
ച്ചക്ക് ആരു ഇണ്ടാവൂല്ല നിങ്ങള് സ്വന്തം ഇണ്ടാവൂള്ളേക്കാരല്ലേ?
ഇല്ല ഇപ്പ ഞാൻ ദാ ഓരു ഹോസ്പിറ്റലപ്പോയിൻമെന്റുണ്ട്. അപ്പൊ പൊറത്തോട്ട് പോവാ നായിട്ട് റെഡി ആയി നിക്കാ. ഹസ്ബൻഡ് റെഡി ആവുന്നു. അപ്പോ വെയിറ്റ് ചെയ്യാ പുള്ളീനെ. ഈഹ് ഹോസ് ലേക്ക് ശനിയാഴ്ച അപ്പോയിൻമെന്റ് എട്ത്
ആഹ് ആണോ? ആഹ് അപ്പം ഇനി ഇപ്പം വന്നിട്ടാവും ചോറൊക്കെ തിന്നാ അല്ലേ?
ഉം ചെലപ്പോ പൊറത്
പൊറത്ത്ന്ന് കഴിച്ചിട്ടങ്ങനെ പൊറത് ത്ത്ന്നൊക്കെ കഴിക്കാൻ ഇഷ്ടള്ള ആളാണോ? ചെലർക്ക് പൊറത്ത്ന്നൊന്നും കഴിച്ചാ ഭക്ഷണൊന്നും പറ്റ്
ഓ പറ്റില്ല. നമുക്ക് എപ്പഴും കണ്ടിന്യൂസ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ? ഇത് വല്ലപ്പോഴും പിന്നെ ഇപ്പ ഞങ്ങൾ ഒന്നിച്ച് പൊറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ വളരെ കൊറവല്ലേ.
വളരെ കൊറവായിരിക്കും. ആ അപ്പം പിന്നെ ഒന്നിച്ച് നിക്കുമ്പോ പൊറത്ത്ന്ന് അപ്പൊ ഒരു രസ സൊ ആണല്ലോ പൊറത്ത് ത്ത്ന്ന് കഴിക്കാ ഏഹ് യാത്രയൊക്കെ കൂടുതല് പോണ ആൾക്കാരാണോ?
ഞങ്ങക്ക് രണ്ടർക്കും നല്ല പോലെ ട്രാ യാത്ര ചെയ്യാനും സിനിമയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്
സിനിമ ഒക്കെ കാണാനൊക്കെ ഇഷ്ടാ അല്ലേ? സിനിമൊക്കെ ഇപ്പെനിക്കൊക്കെ സിനിമ കാണാൻ ഇതേപോലെ തന്നെ ഇഷ്ടാ. പക്ഷെ ഞങ്ങള് എന്താണ് ഫോണില് അല്ലെങ്കില് ടീ വീല്. അങ്ങനെ കാണല്ലാതെ പോയി കാണാറൊന്നുല്ല. പിന്നെ ഭക്ഷണ എടക്കൊക്കെ പൊറത്ത് പോയി കയിക് ക്കും. അയ് കൂടുതലും വീട്ട്ന്നാ. പക്ഷെ കൂടുതലും വീട്ടിന്നാണ്. ഭക്ഷണം പൊറത്ത്ന്ന് കൂടുതലും കഴിച്ചാ പിന്നെ അത് നമ്മളെ ശരീരത്തിനും കേടാണ്. ഞാക്ക് നല്ല രുചീണ്ടാവും പക്ഷേ പിന്നീടങ്‌ മ്മളതിന്റെ
ആ രണ്ട് ഞാന് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആവണ്ട സ് സാഹചര്യത്തി നമ്മള് പൊറത്തൂന്നൊക്കെ ആയപ്പോ നമ്മള് തന്നം ഫുഡ്ഡ് വെറ്ത്താണന്ന്ച്ച് നമുക്ക് എങ്ങനെ
ആഹ്. വല്ലപ്പോഴും കഴിക്കും. ആ വല്ലപ്പോഴും കഴിക്കുമ്പോ കൊഴപ്പണ്ടാവൂല അും അങ്ങനെ തന്നെ ആവുമ്പോ പിന്നെ നമുക്ക് അതരു ശരീരത്തിനും കേടാണ് അതും അല്ല പിന്നെ നമ്ക്കതിനോടൊരു എന്തെങ്കിലൊക്കെ അസുഖം വരും ചെയ്യും ഇങ്ങനെ വയറ് വേദന അങ്ങനെ പൊറത്തൂന്ന് ഇങ്ങനെ ചേലോർക്കൊക്കെ ഫുഡ്ഡിങ്ങനെ കഴിച്ചാല് വയറ് വേദന അങ്ങനെന്തങ്കിലൊ
ആ ഇവിടെ ചേട്ടനും വേറെ ഒരാക്ക് കണ്ടിന്യൂസായിട്ട് രണ്ട് മൂന്ന് ദിവസൊക്കെ പൊറത്തൂന്ന് കയിച്ചയിഞ്ഞാ വയറിന് വയ്യാതെ വരും. പക്ഷെ സാഹചര്യങ്ങൾ വരുമ്പോ പിന്നെ നമക്ക് കഴിച്ചല്ലേ പറ്റു. മെയിനായിട്ടുള്ള ഫുഡ്ഡ് കഴിച്ചിട്ട്
കഴിക്ക്. അല്ല അപ്പൊ ഈന് പൊറത്ത്ന്ന് കഴിച്ച് വന്നാല് രാത്രിക്കേക്ക് പിന്നെ ഇനി ചോ ഈഹ് ചോറ്ണ്ടാക്കേണ്ടി വര്വോ?
ആഹ് രാത്രി ചോ ചോറ് ഇന്നൽത്തെ ചോറ് കൊറച്ച് ഇരിപ്
ണാ അത് അത് തെളപ്പിച്ചൂറ്റാവൂല്ലേ?
ഏഴന് മാത്രം. ഞാൻ രാത്രിയില് പൊടിയരി കഞ്ഞിയാ കുടിക്ക്ന്നെ.
ആ ആ രാത്രിയില് കുറിയരി
എനിക്ക് മാത്രം.
അ ആ കുറിയരി കുറിയരി കഞ്ഞിയാവൂലേ? കുടിക്ക്ന്നത്? ആ ആഹ്
അപ്പോ പകലും രാവിലെയും ഉച്ചക്കൊക്കെ നമ്മള് നന്നായിട്ട് കഴിക്കുവല്ലോ? രാത്രി ലൈറ്റ യിട്ടുള്ള ഫുഡ്ഡ് കഴിച്ചങ്ങ് കെടക്കും. അപ്പൊ ഭയങ്കര സ്മൂത്തായിട്ടുള്ള. കഴിക്കാന്ന്‌ വെച്ചിട്ട് ഞാമിക്കപ്പോഴും നൈറ്റ് പൊടിയരികഞ്ഞിയാണ് അയക്കുന്നത്.
ആ ആ അല്ലെലും കഞ്ഞി കുടിക്കാൻ തന്നെ നല്ല രസാണ്. പൊടയരിക്കഞ്ഞി ൻക്ക് ഭയങ്കര ഇഷ്ടാണ് നമ്മള് പനിയുള്ള ടൈമിലൊക്കെ കൂടുതലും കഞ്ഞിയാണല്ലേ കുടി
ഉം ഞാനൊരു പൊടിയിൽ കൊറച്ച് പൊടിയരി കഞ്ഞി ആക്കി
അത് എനിക്ക് ആ എനിക്ക് നല്ല പൊടിയേരി വേണം മറ്റേ അയിനെകാട്ടി തന്നെ പിന്നിം കൂ ഒന്നുടി ക ഇത്ള്ള ല്ലേ അത് ഇൻക്ക്ഷ്ടല്ല അയിനകാട്ടിം പാറ്റ പോൽത്തെ അരിണ്ടാവുലെ പെട്ടെന്ന് വേവ്ന്ന അരി.
ആ
ട്ടാണ് കഞ്ഞി വെക്കാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് ഇതേപോൽതന്നെ എനിക്ക് മഞ്ഞപ്പിത്തള്ള ടൈമിലൊക്കെ എനിക്ക് മഞ്ഞപ്പിത്തംണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ കൂടുതലും കുടിച്ചിരുന്നത് ഇതേനി അന്ന് പിന്നെ എന്നും ഇതന്നെ കുടിച്ചിട്ട് എനിക്ക് ഇതേപോൽതന്നെ അയിനോടെന്നെ ചടച്ചീനി പിന്നെ ഇഷ്ടാണ് പക്ഷെ എന്നു നമു ക്ക് നമ്മളെ എന്നും രാവിലിംഉച്ചക്കൊക്കെ ഇങ്ങൻതന്നെ ഇങ്ങനെ കുടിക്കുമ്പോ മ്മക്ക് അയിനോടൊരു ചട പ്പ്‌ തോന്നുവല്ലോ
പിള്ളികാം സമയത്ത് ഇതന്നെയായിരുന്നു അവസ് ത വെറ്ത്ത് മട്ത്ത് എങ്ങനെയെങ്കിലും കണംന്നുള്ളൊരു മൈൻഡാആയിരുന്നു പിന്നെ ചോറിലോട്ടൊക്കെ പിന്നെ ഡെയിലി ഒരു നേരം കഴിക്കാതോന്നും അപ്പൊ പിന്നെ വല്യ വിഷയല്ല
അങ്ങനേണ്ലേ ഉം പിന്നെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇങ്ങിട്ട് എപ്പളാ ഹോസ്പിറ്റലിലേക്ക് പോണത്
ഇതാ റെഡി ആയി നിക്ക ഇറ
ക്കാണ്ലേ അങ്ങനെ ഇട്ക്കലാവുലെ അപ്പോയിമെന്റ്. അവിടെ എടുത്തിട്ട്ണ്ട് ലെ ആ ഇവിടന്ന്ന്നെ ഇട്ത് ഇടത്തതാവുലെ
അ ഫോൺ വിളിച്ചെടുത്ത
എങ്ങനെ ഉച്ചക്ക് വരുന്ന ഡോക്റ്റാണോ അല്ലെങ്കി രാവിലെ മുതല് ഇണ്ടാവുന്ന ഡോക്റ്റാണോ
പുള്ളി രണ്ട് മണിയാവുമ്പഴേ വരത്തുള്ളൂ.
ആ ആ തിരക്കുള്ള ഹോസ്പിറ്റലാണോ ഏ ക്ലിനിക് പോൽത്തോ
ആ അല്ല വല്യ ഹോസ്പിറ്റലാണ്
വല്യ ഹോസ്പിറ്റലാവുലെ ഉ ഉ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എങ്ങനെ അവിടത്തെ മയക്കെ എങ്ങനേണ് മയണ്ടോ എങ്ങനെ കാലാവസ്
ആ രണ്ട്ന്നോസം നല്ല മഴയായി
ആ ഇപ്പൊ ഒരു കൊ പ്പഉണ്ടാവലല്ലേ ഇപ്പ അങ്ങനെ തന്നെയാണ് ഇപ്പ എല്ലോട്ത്തും വെയിലാണ് നല്ല വെയിലാണ് ഇന്നൊന്നും ഇപ്പം തോന്നുന്നി ല്ല മഴ ഇണ്ടാവുന്നുള്ള കാരണം അമ്മാതിരി വെയിലാണ്. അതുകൊണ്ട് മുമ്പ് മഴ പെയ്തതൊക്കെ അന്നൊക്കെ ഒണങ്ങാത്തതൊ ഒണങ്ങി ഒക്കെ ഇതായി ഇട്ത്ത് വെക്കാനായിലെ കുറച്ചൊന്ന് തേപോലെ നമക്ക് ഇടക്ക് മഴ തരാ ണങ്കി അയിന്റെ എടക്കൊരു വെയില് കിട്ടണം ന്നാലമുക്ക് തിരുമ്പിയതൊക്കെ ഒന്ന് ഒണക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ ആ ഓക്കെ
ഇതിന്റെ സാ ഇതെടുത്തോ
ഹലോ
ആ
ആ പറയൂ എന്തൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അല്ല എങ്ങോട്ടെങ്കിലും ടൂറോ എങ്ങനെയെങ്കിലും പോവലൊ ക്കണ്ടോ
ഹ ടൂറൊന്നും പോയതൊന്നുല്ല
ഒരുമിച്ച് പോയലോ ഒന്നും ഇല്ലായി കറല്ലോ ഫാമിലി ആയിട്ടോ കുടുംബക്കാരൊ. കയിട്ട് പോവലുണ്ടോ അങ്ങനെ പോവലുണ്ടോ?
ഇപ്പൊ ഹെൽത്ത് കണ്ടീഷൻ ഇത്തിരി മോശം.
ആണോ എന്താണ് എന്തെങ്കിലും അസുഖാണോ?
ആ ചെറിയ ഒരു അൾസർ പ്രോബ്ലം.
അങ്ങനെല്ലെ അതൊണ്ടായിരിക്കും റസ്റ്റ് എന്തെങ്കിലും വേണം കാരല്ലേ?
ആ ട്രാവൽ ഒന്നും വലിയ രീതിൽ ഇപ്പോ ഇല്ല കുറച്ചിട്ടുണ്ട്.
കുറച്ചിട്ടുണ്ട്ല്ലേ? അതാണ് നന്നാവാ നമ്മൾ പിന്നെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും നമുക്ക് ഇഷ്ടുണ്ടന്ന് പറ പറഞ്ഞിട്ട് കാര്യല്ല നമ്മളെ ശരീരം കൂടി നമ്മൾ നോക്കണല്ലോ. ആ അപ്പൊ അതാണ് എങ്ങനെ പിന്നെ വീട്ടില് എങ്ങനെ ചെടികളോ. അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എങ്ങനെ. പച്ചക്കറികളോ ചെടികളോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ നട്ടു വളർത്തി ഉണ്ടാക്കുന്ന ആളാണോ അല്ലെങ്കിൽ അതിനോടൊന്ന് താല്പര്യയില്ലാ.
താൽപര്യോക്ക ഉണ്ട് പക്ഷെ നമ്മക്ക് എൻ്റെ ഇപ്പൾതെരു കണ്ടീഷന് അങ്ങനൊന്നും
അതൊന്നും നോക്കാൻ പറ്റൂലല്ലേ?
ആഹ് ഇപ്പൊ ഹോസ്പിറ്റല ഒക്കെ ആയിട്ട് വരുമ്പോ ഫുള്ള്. അതുകൊണ്ട് അതിനന് വേണ്ടിട്ട ഇപ്പോ കണ്ടെത്താറില്ല.
അങ്ങനെ ഭക്ഷണൊക്കെ എങ്ങനെ എല്ലതും കഴിക്കാൻ പറ്റോ ബിരിയാണി അങ്ങനത്തെ. ഓയിലും നെയ്യൊക്കെള്ള കൂടുതൽ ഓയിൽ ഭക്ഷണം പൊരിക്കടികള് അങ്ങനത്തൊക്കെ എന്തെങ്കിലും. കഴിക്കാൻ പറ്റായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ.
ആ. ആവശ്യത്തിന് മാത്രം.
ആവത്തിശ്യന് മാത്രല്ലേ? ആ ആദ്യം അങ്ങനെ ആയിരുന്നു ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന ആളാണോ? എങ്ങനെ ഹ് ഇഷ്ടാണോ? അങ്ങനെ ബിരിയാണി. ബിരിയാണി ഒക്കെ കൂടുതലൊക്കെ കഴിക്കുന്നത് എനിക്കൊക്കെ ബിരിയാണിന്ന് പറഞ്ഞാൽ ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ. പിന്നെ പിന്നെ നമ്മള് എന്തയാ കഴിക്കുന്നത് ഒ. ഒട്ടും ഇഷ്ടല്ല കാരണം ഛർദ്ദിക്കാനൊക്കെ വരും കൂടുതലും. ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ നമുക്ക് കൂടുതലും നെയ്യും ഒക്കെ ആണല്ലോ അതിൽ ഓയിൽ നെയ്യും ഒക്കെ കൂടുതൽ ഉണ്ടല്ലോ? അപ്പൊ നമുക്കൊരു അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു തളർച്ചീം ക്ഷീണൊക്കെണ്. ഉണ്ടാവാ നമ്മളൊക്കെ ബിരിണ. ബരിയാണി കഴിച്ച് കഴിഞ്ഞാ പിന്നെ അന്ന് ഉച്ചക്ക് ഒരു. കാരണം അതിന്റെ ക്ഷീണം ഇതൊക്കെ കൊണ്ട് നമ്മള് ഉറങ്ങി. പോകും താനെ തന്നെ ഉറങ്ങി പോവല്ലോ. ആഹ അങ്ങനെയണ്. അങ്ങനെ ങ്ങ്ള് എങ്ങനെ ബിരിയാണീ ഒക്കെ കഴിക്കോ? ഇണ്ടാക്കാറോ ഒരു നേരം അതേപോലെ തന്നെ ഒരു നേരല്ലേ ഒരു നേരം തന്നെ കൂടുതൽ ആൾക്കാ ആൾക്കാർക്ക് ഇഷ്ടണ്ടാവ ബിരിയാണി ഒക്കെ കഴിക്കാന് പിന്നെ ഈ മന്തി അങ്ങനത്തെ ചോറുകളോന്നും. വല്ലാ പ്രശ്നയില്ല. പിന്നെ അതിലൊന്ന നെയ്യൊന്നും ഉൾപ്പെടുന്നില്ലല്ലോ ഈ നെയ്യൊക്കെ ഉണ്ടാകുന്ന ബിരിയാണി പോലത്തെ. പലഹാരങ്ങള് അങ്ങനെക്കെ ഉണ്ടാക്ക്യ നമുക്ക് കൂടുതൽ നമുക്ക്. മസ്താവാ ചെയ്യാ നമ്മൾക്കൊരു ഇത്ണ്ടാവാ ചെയ്യാ. പ്രത്യേകിച്ച് മധരുള്ള. കൂടുതലും മധുരമുള്ളതൊക്കെ കഴിച്ച ഇതേപോലത്തെ നെയ്യപ്പം കുയ്യപ്പം അങ്ങനത്തൊക്കെ കഴിച്ചാ പിന്നെ നമ്മള് കൂടുതൽ മസ്താവയാണ് ചെയ്യാം അതുപോലെ എന്താണ് പിന്നെ മന്തിയൊന്നും കഴിച്ചാല് വല്ല കുഴപ്പൊന്നുമില്ല അത് പിന്നെ രാവിലെ ആയിട്ടോ രാത്രിയായിട്ടോ ഒക്കെ കഴിക്കുന്നതിന് കുഴ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഭക്ഷണത്തിനോട് എനിക്ക് കൂടുതല് ഇഷ്ടാണ്. അപ്പ നെയ്ച്ചോറ് അതേപോലെ തന്നെ എനിക്ക് അത്ര വല്യ ഇഷ്ട്ടോന്നുല്ല ഒരു നേരം ഉച്ചക്ക് ആ ചൂടോടെ തിന്നുന്നല്ലാതെ രാത്രി കഴിഞ്ഞാ പി ന്നെ അതൊരു ഉണ്ട പിടിച്ച് നിക്കാണല്ലേ ചെയ്യാ
വീട്ടിലാ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുവോ വീട്ടിൽ
ആഹ് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ തന്നെ നെയ്ച്ചോ ബിരിയാണി കൂടുതലും ഉണ്ടാക്ക നെയ്ച്ചോറ് അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ഉണ്ടാക്കാറില്ല എന്നാലും ഇണ്ടാക്കാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കോ എന്തിനുമൊക്കെ ഉണ്ടാക്ക അല്ലാതെ തന്നെ ഇണ്ടാക്കാല് ഇണ്ടാക്കലുണ്ട് പിന്നെ മന്തി അത് പിന്നെ എപ്പോയെങ്കിലും മൊക്കെ ഉണ്ടാക്കാറുള്ളൂ പക്ഷെ അതെല്ലാർക്കും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ എപ്പഴങ്ങിലും ഒക്കെ ഇണ്ടാക്കാറുണ്ട് എന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ ഇങ്ങക്ക് വിളിക്കാട്ടോ
ആ ശരി ശരി
ശരി